ഹലോ
കേക്കുന്നുണ്ടോ പറയുന്ന
ആഹ് കേൾക്കാം കേൾക്കാം എന്തൊക്കെയുണ്ട് സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ?
ആഹ് സിനിമയൊക്കെ കാണാൻ പോവാറുണ്ട് ഞാനിപ്പോ പുതിയായിട്ട് ഒരു സിനിമ കണ്ടതേ ഉള്ളൂ.
ആണല്ലേ ആഹ് ആഹ് ദൃശ്യം ദൃശ്യം കണ്ടിരുന്നോ?
ദൃശ്യം കണ്ട് ദൃഢവും കണ്ട്.
ആണല്ലേ ആ ഹ്ആ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ആണല്ലോ ഇപ്പൊ ഇറങ്ങിയത്
അത്പ്പോ ഒറ്റിറ്റിൽ ഉണ്ടായിരുന്നു അത്
ഉണ്ടല്ലേ ആഹ് ആഹ് ആഹ് ഈ ഒറ്റി റ്റി യിലൊക്കെ സിനിമ വരുന്നത് വളരെ നല്ലൊരു കാര്യണ് കാരണം ഓ എല്ലാരും കൂടി ടിക്കറ്റ് എടുത്ത് കാണുന്ന പൈസക്ക് നമുക്ക് വീട്ടില് ഇരുന്ന് കാണാല്ലോ ഒരു കുടുംബ
ഇരുന്ന് കാണാം അപ്പ അതിന്റെ ഏതില ഹോട്ട് സ്‌റ്റാറിലാണോ സി ഫൈവിലാണോ ഏതിലാണോ വരുന്നത് അത് കാണണ് ങ്കിൽ റീചാർജ് ചെയ്യണം
കാണാം അതെ അതെ അല്ല നമ്മുടെ സമയത്തിനനുസരിച്ച് രാത്രി അതെ ഏത് സമയം വേണമെങ്കിലും കാണാല്ലോ
ഏത് സമയം വേണോങ്കി ൽ
അതെ അതെ കുട്ടികളുള്ളവർക്കൊക്കെ വളരെ ഉപകാരമാ അത്
ദൃശ്യംഒന്ന് രണ്ട് മൂന്ന് അന്നട്ട് ഒരു പാട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനാണ് പടം നിർത്തിയേക്കുന്നത്
ആണല്ലേ ആഹ ആ ആഹ ഓ ഈ വർഷത്തെ ഈ അവാർഡുകളൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ കഴിഞ്ഞ വർഷം അല്ലേ പ്രഖ്യാപിച്ചത്
അറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറല്ലേ അതേ ഉള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്തിയാറില് പ്രഖ്യാപിച്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴില് വരുന്നതേ ഉള്ളൂ
ആഹ് ആഹ് അന്ന് മികച്ച ചിത്രമായിട്ട് പ്രഖ്യാപിച്ചത് മഞ്ഞ്മൽ ബോയ്സ് ആയിരുന്നല്ലോ
മഞ്ഞു മൽ ബോയി സായിരുന്നല്ലേ
ആഹ് എസ് ചിദംബരംന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അതിന്റെ സംവിധായകൻ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു പടമാണ്
കണ്ടിട്ടുണ്ട് അതെന്റെ തീമംഎന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്തുളെളാ രു മഞ്ഞമ്മ ൽഎന്ന് പറയുന്നഒരു പ്രദേശത്തുന്ന് കുറച്ച് ചെറുപ്പ കാര്കൊടക്കനാലിന്റെ ഗുണ കേവ് കാണാൻ പോവും
പോ യിആ ഞാൻ പോയിട്ടുണ്ട് ഈ കൊടൈക്കനാൽ ഗുണാകേവിലൊക്കെ പോയിട്ടുണ്ട് കുടുംബത്തോടൊപ്പം
കേവ് കാണാൻ പോവുമ്പോഴാണ് ഏരിയകളുണ്ട് അതായത് നല്ല പാറക്കെട്ടാണ് അതിന്റെ ഇടക്കോട്ടും പോയി കഴിഞ്ഞ ആള് മരിച്ചു പോവും
ആഹ് ഇത് ഇതേ സാധന അല്ലേ മറ്റേ കമലഹാസന്റെ ഗുണ സിനിമയിൽ കാണിക്കുന്നത് അതെ അതെ ആഹ് ആ
അ നമ്മള് അ അതിന് പറഞ്ഞു വരുന്നേറഞ്ഞാൽ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ രക്ഷപെടത്തില്ല അങ്ങനെ പന്ത്രണ്ടോളം പേര് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇനി പോകുന്ന കൂട്ടത്തിൽ ഒരാൾ വീഴുകയും ആ സുഹൃത്തുക്കൾ അത്രയും കഷ്ടപ്പെട്ട് അതിനകത്ത് ഇറങ്ങിയവരെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്
ചെയ്യുന്നത് ആ ഹ്ആ അവരുടെ ആ സുഹൃത്ത് ബന്ധത്തിനെ കുറിച്ചാണല്ലേ മെയിനായിട്ട് ക്കെ പറയുന്നത് ആഹ് ആഹ്
കാണിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കും അതിന അത്ര മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്
ആഹ് പിന്നെ മികച്ച സ്വഭാവ ഈ മികച്ചൊരു ആ സ്വഭാവനടനായിട്ട് സൗബിനേം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സിനിമയിൽ നിന്ന് സൗബിന്റെ വളരെ നല്ല അഭിനയമായിരുന്നല്ലോ
ആ നല്ല അഭി
ആഹ്
അഹ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ആ സിനിമ കണ്ടിട്ടുണ്ട് അതെ ചെറുപ്പക്കാർക്ക് വളരെ ഇൻഡ്രസ്റ്റിം ആയിട്ടുള്ള
അതെ അതെ മ് മ് പിന്നെ ആ സുഹൃത്ബന്ധത്തിന്റെ ഒരു തീവ്രത നമുക്ക് മ ൻ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ് അതെ അതെ
ആന്ന് പറയുമ്പഴത്തേും അതിനെ ഇപ്പം ഇതിനൊരു വ്യവസായമായിട്ട് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്
ആണല്ലേ ആ ആ എന്നാ ആളുകളൊരു വിനോദ ഉപാധിയായിട്ട് കണ്ടെത്തുന്ന ഒരു സാധനമാണല്ലോ സിനിമ
താഴെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടി ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് എമോന്റർ ഇപ്പഴും ഒരുപാട് പ്രയത്നം വേണം ഈ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കഷ്ട
ആഹ് ആഹ് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടല്ലേ
രണ്ടോ മൂന്നോ മണിക്കൂറ് നമ്മുടെ മുന്നിൽ വന്ന് സ്ക്രീനിലത് കാണുമ്പോ അത് വർഷങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ നമ്മുടെ മുന്നിൽ ഒരുമിച്ചു കൂട്ടി എത്തുന്നത് അതിനകത്ത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടതില് നൂറുകണക്കിന് ആളുകളാണ് അതിനുവേണ്ടി വരു ചെയ്യുന്നത് അത്
അതില് കാണിച്ചിരിക്കുന്ന ആ ഒരു സീനാണെങ്കിലും ആ ഒരു ബേഗ്രൗണ്ടാണെങ്കിലും എല്ലാം അവര് ചിലതൊക്കെ വര ച്ച് സെറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടല്ലോ
ആതേ പിന്നെ ഇതിന്റെ സംവിധാനവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയ കാര്യങ്ങളാണ് പിന്നെ അതിന് വേണ്ടി ഫണ്ടെടുക്കാനുള്ള ആളുകളും വേണല്ലോ
ആഹ് ആ നിർമ്മാതാവല്ലേ അതിന്റെ അയിന് ഫണ്ട് എറക്കുന്നത്
ആഹ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം എങ്കിൽ മാത്രേ സിനിമാ വ്യവസായം പിടിച്ചു നിക്കു ക്കാൻ പറ്റത്തുള്ളു അതേപോലെ ഇതിന്റെ വ്യാജ പതിപ്പൊക്കെറങ്ങി കഴിഞ്ഞാ ആ സിനിമാ മേഖല തന്നെ തകർന്നു പോകും അതാണ് ഇപ്പോ ഓ റ്റിറ്റിയിലാകും
ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ
ആഹ്
പല ആപ്പുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വ്യാജ സിനിമകള് ഇങ്ങനെ ലിങ്കുകൾ ആളുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ ആ പണ്ട് മറ്റേ വിൻ പോളിയുടെ പ്രേമം സിനിമ ഇറങ്ങിയപ്പോ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് ഇതെല്ലാം കിട്ടി അങ്ങനെ വലിയ വാർത്തയായിരുന്നല്ലോ അത്
അങ്ങന
ആഹ്
വേട് കഷ്ടപ്പാ
ആണ് അതെ അതെ പിന്നെ മികച്ച നടന് അന്ന് മമ്മൂട്ടിയായിരുന്നു ഭ്ര മറ്റേ ഭ്രമയുഗംന്ന് പറഞ്ഞ സിനിമക്ക് അദ്ദേഹത്തിനായിരുന്നു ആഹ് പിന്നെ മറ്റേ സിദ്ധാർത്ഥ ഭരതന് ഒരു സ്വഭാവം നടനുള്ള ഇതും കിട്ടും ായിരുന്നു ഭ്രമയുഗത്തിൽ ആ സിനിമ കണ്ടിരുന്നോ
ആഹ് ഞാൻ കണ്ടിരുന്നനകത്ത്
ആഹ് ആ ഞാാനത് കണ്ടിട്ടില്ല
ബസിിങ്ങനിക്ക് ബക്ക
ആഹ് ആഹ് ഓരോരുത്തർക്ക് ഓരോരോ അഭിപ്രായംമാണല്ലോ
ആഹ്
ആഹ് ആഹ് പിന്നെ ലിജോമോൾ ജോസ് എന്ന് പറഞ്ഞരു നടിക്കായിരുന്നു മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് അവര് നടന്ന സംഭവം എന്ന് പറഞ്ഞൊരു സിനിമയില അഭിനയിച്ചത് അത് ഞാൻ കണ്ടിരുന്നു വളരെ ഒരു ഇൻട്രെസ്റ്റിങായ സിനിമ ആരുന്നു അത് അത് അതിനകത്ത് നമ്മുടെ ആസിഫ് അലിയുടെ അനിയനായിരുന്നു നടനായിട്ട് അഭിനയിച്ചത് ആഹ് ആഹ് അതൊരു ഒരു ടൈം ട്രാവലിന്റെ ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു
ആരാ
ആഹ് ലിജോമോൾ ആണെന്നാണ് എൻന്റെരു ഉം കൊറച്ച് ഭാഗത്തെ എന്തോ ഉള്ളു ആഹ് അപ്പൊ അത് വേറെ സിനിമയാണെന്ന് തോന്നു സംഭവവും ഉണ്ട് നടന്ന
ആഹ് സംഭവം നടന്ന സംഭവം ഉണ്ട താങ്കൾ പറയുന്ന അത് നടന്ന സംഭവത്തിനെ കുറിച്ചാണ്
അതെല്ലേ ഓഹ് ഓഹ് ഓഹ് അപ്പൊ ഇത് വേറെ സിനിമ അല്ലേ സംഭവം
ആഹ്
ആഹ് എങ്കിൽ ഞാൻ സംഭവത്തിനെയാണ് ഉദ്ദേശിച്ചത് അത് മറ്റേ ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ അനുജൻ ആദ്യമായിട്ട് അഭിനയി
അല്ല അതാണ് നടന്ന സംഭവംന്ന് പറയുന്നത് അതില് ഇ പള്ളിശ്ശേരി വലതാട്ടില്ലന്ന് എനിക്ക് തോന്നുന്നു
ആണോ ആഹ് ആഹ് ആഹ് പിന്നെ ഉം പിന്നെ ഒരു മികച്ച നടിയായിട്ടൊ ഒരു പുതുമുഖമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അത് ആരായിരുന്ന് അറിയാമോ
അറിയില്ല
അത് ഷംല ഹംസ ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു അത് വളരെ ശ്രദ്ധയാ ആകർഷിച്ച ഒരു റോളായിരുന്നു സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റ ക്കെ ഒരു പ്രത്യേക മത വിവാഗത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ മുന്നേറ്റത്തെ കുറിച്ച് ചായിരുന്നു ആ കഥ പറഞ്ഞത് വളരെ നല്ല ഞാൻ അതിന്റെ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ കണ്ടിരുന്നു സിനിമ മുഴുവനായിട്ട് കണ്ടില്ല പക്ഷെ വളരെ മികച്ച അഭിനയായിരുന്നു ഷംല ഹംസയുടേത്
എനിക്ക് പിന്നൊക്കെ പറയുമ്പോഴ അങ്ങനെ നടി ഉണ്ടെന്ന് അറിയുന്ന ന്നെ
അറിയുന്നുതലേ അവര് മറ്റു സിനിമകളിലൊന്നും അങ്ങനെ അഭ ഞാൻ പറഞ്ഞില്ലേ ഒരു പുതുമുഖമാണ് പക്ഷെ അവരുടെ ആഹ് അതൊന്നും നാടകത്തിലല്ല ചെറിയ ഈ ഉം ഇങ്ങനെ ലളിതമായിട്ടുള്ള ഇങ്ങനെ സ്റ്റേജ് ഷോസ് അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടൊരു നടിയല്ല പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്ന വന്ന ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് ഉം അവരവരുടെ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോ ആ കുഞ്ഞിനെ മുലയൊട്ടി ക്കൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചതെന്നാണ് പറയുന്നത്
ആഹ് അതായത് ഇപ്പൊ ദൃശ്യത്തിന്റെ അത് നമ്മൾ പറയുമ്പോഴ അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാർട്ടാണ് ഇപ്പ ഇറങ്ങിയത്
അതേപോലെ ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ
കേട്ടിട്ടുണ്ട് കേട്ട്
നേരറിയാൻ സി പി ഐ പണ്ട് അതിന്റെ മൂന്ന് പോ ജാഗ്രതെ പറയുന്ന സിനിമ ആഹ് ജാഗ്രത പറയുന്ന സിനിമ ഉണ്ട് അത് പിന്നാ ഒരു സേതുരാമയ്യർ സി പി ഐ
പിന്നെ മറ്റേ കിലുക്കം കിലുക്കത്തിന്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു
കിലുക്കം കിലു കിലുക്കം എന്ന് പറഞ്ഞിറങ്ങി
അതേപോലെ രാവണ പ്രഭു
ആഹ് ആഹ് ആഹ്
ദേവാസുരത്തിന്റെ അതായത് രാവണപ്രഭു പിന്നെ ഇൻസ്പെക്ടർ ബൽറാമിന്റെ അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് പാർട്ട്
ചിലതൊന്നും രണ്ടാമത്തെ പതിപ്പ് വിചാരിച്ച പോലെ വിജയിക്കാത്ത സിനിമകളുണ്ട്
ആട് വണ്ണ് ഉണ്ട് ആട് ടു ആട് ത്രീ ഒക്കെ ഇറങ്ങി
ത്രീ ഇറങ്ങി പക്ഷേ ആട് വണ്ണും ടൂവും നല്ല വിജയമായിരുന്നു ത്രീ അത്ര വിജയമായില്ല അത് പിന്നെ
ന
ആണല്ലേ ആഹ് ആഹ് ആഹ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ജന പ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പ്രേമലു ആരുന്നു അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ഒരു ഫൺ ആയിട്ടുള്ള
ആഹ് ആതെ ഹൈദരാബാദ് ബേയ്സ്റ്റ് സിനിമയാണന്ന്
ആഹ് അതെ അത്ര കാര്യ ഗൗരവമുള്ള ഒരു സിനിമയല്ല വെറുതെ ഒരു ഫണ്ണ് ആയിട്ടുള്ള കഥ ആ അതെ അതെ നെസ്ലൻ എന്ന് പറയുന്നൊരു പുതിയ പയ്യൻ ഒക്കെ അഭിനയിച്ചു
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും അത്യാവശ്യം സിനിമയൊക്കെ കാണലുണ്ട്
ആ ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ളൊരു പടം കണ്ടിരിക്കാം ഉം ഉം
ആഹ് കാണുന്നതോണ്ട് കുട്ടികൾക്ക് ചെലപ്പോ കൂട്തല്
ഓഹ് ഓഹ്
ചില പടം ഇപ്പോ ഇറങ്ങിയ കുറെ മാർക്കോന്ന് പറഞ്ഞുള്ള പടമുണ്ട് അത്
അതെ അതെ ഒരുപാട് വയലൻസ് ഉള്ളതൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതെ
സിനിമ ഒരു അളവ് വരെയും സ്വാധീനിക്കുന്നുണ്ട് ആളുകളെ
അതെ അതെ പിന്നെ സമൂഹത്തിന് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് കാരണം വളരെ ഒരു ബുസ് പുസ്തകം വായിക്കുന്നതിനെക്കാളും ഒക്കെ അപ്പുറം വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു മാധ്യമം ആണല്ലോ സിനിമ
അതായത് നമ്മള് ഇത് കണ്ടിട്ട് പിള്ളേർ അതേപോലെ ആവാൻ ശ്രമിക്കും അതുകൊണ്ട് കാര്യം ഒര് പോലീസുകാരെ ഇടിക്കുന്നതാട്ടേ ഇപ്പൊ ഒരു നടൻ വന്നിട്ട് നടൻ വന്നിട്ട് ഒരു പത്ത് പേരെ ഇടിക്കുമ്പോഴത്തേക്ക് പിള്ളേര് വിചാരിക്കും ഇതേപോലെ എനിക്ക് ഇടിക്കാൻ പറ്റും കാര്യം നമുക്ക് നേരിട്ട് ഒരു അടി പോലും നമ്മള് ശരീരത്ത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല അപകടവും സംഭവിക്കും അത് ഒരാൾക്കൊന്നും മറ്റേന്ന് ചെയ്യാൻ പറ്റത്തില്ല അത്‌
പറ്റത്തില്ല നമ്മളിങ്ങനെ സിനിമയെ നോക്കുമ്പോ ആഹ് നടൻ ഇങ്ങനെ പത്താമത്തെ നിലയുടെ മോളീന്ന് താഴെ വീഴുന്നു അവിടെന്ന് എണീ റ്റ് വളരെ സിമ്പിളായിട്ട് പൊടി തട്ടിക്കളഞ്ഞ് നടക്കുന്നു പക്ഷെ ജീവിതത്തിൽ ഒരു നിലയുടെ മോളിന്ന് വീണാലും ആഹ് ആള് മരിക്കാൻ അത് ഇടയാവും എന്നുള്ളത് കുട്ടികള് ചിന്തിക്കുന്നില്ല അതെ അതെ പിന്നെ ഇതൊക്കെയാണ് സിനിമ പലതരത്തിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്
നേർവഴിക്ക് നടത്താനും സിനിമകള് ഉപ ഉപകരിക്കുന്നുണ്ട് നമ്മള് അത് അങ്ങനെ അടച്ചാക്ഷേപിക്കാനും
എന്റെ കാല് അത് പിന്നെ സിനിമയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്
കാണിക്കുന്നുണ്ട് അതെ അതെ സമൂഹത്തിനെ കണ്ണ് തുറപ്പിക്കെം ചെയ്യുന്നുണ്ട് ശരിക്കും
അവര്
എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഓരോ വർഷവും ആ മുതൽ കൂടുതലും പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ച് പടങ്ങൾ മാത്ര വിജയിക്കുന്നുള്ളൂ നമ്മൾ പേരുകളെ അറിയുന്നു
അതെ അതെ ജനപ്രീ